ആഹ് ആഹ് എന്താ തിരക്കിലാണോ?
ഒഹ് അല്ല അവിടെ തിരക്കിലാണോ?
ഇല്ല ഇല്ല എന്തൊക്കുണ്ട് വിശേഷങ്ങള്
ഓഹ് ഇങ്ങനെയൊക്കെ പോന്ന അവിടെ മഴയുണ്ടോ?
ആഹ് മഴയില്ല ഇന്നലെ രണ്ടു ദിവസം നല്ല മഴ തന്നെ എർന്നു ഇന്നിപ്പോഉംമഴക്കൊരുകുറവുണ്ട് ഇന്നൊരു വെയിലൊക്കെ ഉണ്ടായിരുന്നു പകല്
മഴ എന്തിവസണ്ട് നല്ല മഴ ഉണ്ടായിരുന്നുല്ല ഇച്ചരിമയക്ക് കൊറവുണ്ട് ആഹ് ആഹ്
പറയുന്നു മക്കളൊക്കെ പഠിക്കാവൂലെ?
ഇല്ലല്ല ഞാൻ മാരീഡല്ല
അല്ലല്ല ആഹ്ശരി ആഹ് ആഹ് ആഹ് എനിക്ക് നാല് മക്കളുണ്ട്
നാലു പേരല്ലേ പഠിക്കണോ
ആഹ് പഠിക്കാണ് നാലു പേരും പഠിക്കാണ് ഉം
ഉം ഇപ്പ വന്നിട്ടുണ്ടാവൂലേ? ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട്
ആഹ് കഴിഞ്ഞ ഉം വീട്ടിലുണ്ട് ഉം
ഉം പിന്നെ എന്താ ഫുഡൊക്കെ കഴിച്ചോ?
ഫുഡ് കഴിച്ചിട്ടില്ല ഫുഡ് കഴിക്കാൻ കുറച്ച് വൈകും ഉം ഉംനേരത്തെ കഴിക്കോ
ഈഇല്ലഇവിടെചേട്ടൻപുറത്തൊക്കെ പോയിക്കപ്പൊ ചേട്ടൻ ഇനി വന്നിട്ടൊക്കെ ആളെല്ലാം ഒരുമി
ഒരു മിച്ചേ കഴിക്കോളല്ലേ ഉം ഉം ഉം ചേട്ടന എന്താ വർക്ക് ചെയ്യണേ
ചേട്ടൻ ഇപ്പൊ ഐ ടി എ ഫീൽഡില
അതെ ആഹ് ആഹ്
ആ ഇലക്ട്രീഷ്യൻ
ആഹ് അത് ശരി അഹ്എന്തെങ്കിലും വർക്ക് ചെയ്യ്ണ് ണ്ടോ?
ഞാൻ റേഡിയോളജി ട്രയിനിങ് കഴിഞ്ഞിട്ട് ഇങ്ങനെ നിക്കേനി ഇപ്പം അ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് കി ഇട്ട്ട്ടെനിക്ക് അവിടെയെല്ലാം കൊണ്ട് കൊട്ത്ത സി വി യെ കൊട്ത്തിട്ടെ ഇനി എവിടെങ്കിലും കേറണം
ഉം ഉം ഉം എത്ര ആയിമേകല്യാണം കഴിഞ്ഞിട്ട്?
എന്തോ?
കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷായോ?
ഇല്ല ഞാൻ ചേട്ടനന്ന് ഉദ്ദേശിച്ചെ എന്റെ എൻറെ ആ ബ്രദറില്ലേ?
ആഹ് അത് ശ
എന്റെ ബ്രദർ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല
ഇല്ലല്ലേ ആഹ് ആഹ് സോറി ഉം ഉം ഞാൻ ചേട്ടനന്ന് പറഞ്ഞപ്പോ ഉം
ആഹ് ആഹ് എനിക്ക് മനസ്സിലായത് ഇങ്ങനെ ഞാനിങ്ങനെ പലരുടെ അടുത്ത് ഇങ്ങനെ പറയുമ്പയും എന്ത് ചേട്ടന്ന് ഉദ്ദേശിക്കുമ്പം നമ്മളൊക്കെ ഇങ്ങനെല്ലെആദ്യമേ ചിന്തിക്ക ആഹ് പിന്നെ ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു?
ഹസ്ബന്റ് ബിസിനസ് നടത്താണ്
ആണല്ലം
ഉം ഉം ആഹ് നാട്ടിലെന്നേണ്
ഉം ഉം
പ്രവാസി ആയിരുന്നു ഇപ്പോ ഉം ഉം രണ്ട് മൂന്ന് വർഷായിട്ട് ഇപ്പ നാട്ടിലെന്നേണ് ഉം ഉം ഉം ഉം ഇണ്ട്
കുട്ടിയാളെകേട്ട് വെക്കേഷൻ എവിടെലൊക്കെ പോയാർന്നോ?
കുട്ടിളായിട്ട് ആഹ് കുട്ടിയാൾക്ക് ഇപ്പൊ മോൾക്ക് പിന്നെ മോ മോള് മൂത്ത മോള് ബി എസ് സി നഴ്സിങ്ങിന് പഠിക്കാണ്.
ആണല്ലേ
ഉം ഉം അപ്പോ അവൾക്ക് അല്ല അവൾക്ക് മൂന്ന് വർഷായി മൂന്നാമ പത്ത് വർഷത്ത്ക്ക് കടന്നു ഉം അപ്പൊ ഉം ഉം അവള് ഇവിടെ എം ഇ എസ്സിലാണ് മാലാപറ മാലാപറമ്പ് അറിം എം ഇ എസ് മെഡിക്കൽ കോളേജിലാണ് പഠിക്ക്
ആണല്ലേ
ഉം അറിയോ
ഇല്ല ല്ല അറിയത്തില്ല
ഉം ഉം അപ്പൊ ഓൾക്ക് ലീവിനൻസർച്ച് ഞങ്ങള് പോവലൊള്ളു. വെക്കേഷൻ റ്റൂറൊക്കെ ഓളെ ലീവിനൻസർച്ചാ പോവല്. ഇപ്പം അവർക്ക് ക്ക് ഇപ്പം വലിയ ലീവും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ ചെർ തായിട്ട് ആഹ് ചെറുതായിട്ട് പിന്നെ അവളെ കൂട്ടാതെക്കെ ഹ് ഉം കുട്ടിയാളെ കൊണ്ടൊക്കെ ചെർതായിട്ടൊക്കെ പോകും വല്ല്യ ടൂറൊന്നും ഉം അട്ത്ത്ണ്ടായിട്ടില്ല.
ഇപ്പൊ മഴൊക്കെല്ലേ അതുകൊണ്ട് പിന്നെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ സ്‌കൂ വെക്കേഷൻ ടൈമിലെക്കെ
ആഹ് ആഹ് ഉം
ഞങ്ങളാണല്ലേ എവിടേലൊക്കെ പോണോന്ന് കർതി ഇന്ന് ഞാനാ പോണോ കർതി ഇന്ന് ഭയങ്കര മഴ പിന്നെ ഈ കാൽ പ്രദേശം എന്നൊക്കെ പറയുമ്പോ പിന്നെയും ഒന്നും കൂടിയൊക്കെ ഭയങ്കര മഴ ഭയങ്കരതല്ലേ
അതെ അതെ ഉം ഉം
അതുകൊണ്ട് പിന്നെ പോവാന് നടന്നില്ല ഇരുന്ന് ബോറടി എങ്ങനെങ്കിലും ട്രെനിങ് ഒന്ന് കഴിഞ്ഞാൽ മതി പക്ഷെ ഇപ്പോ വീട്ടിലി ബോർടിയാ
ആഹ് വീട്ടിലാരൊക്കെ ഉണ്ട്
ആരൊക്കെ വീട്ടിലുള്ളത് ഗീരു മാത്തില്ല ഹലോ
ഉം ഹലോ കേകാവോ ഹലോ
ആഹ് ആഹ് വീട്ടില ആരൊക്കെ ഉള്ളത് ചോയിക്ക
എന്റെ വീട്ടില് അമ്മയും അച്ഛനും ചേട്ടനഉള്ളേ
അതെ ആഹ് ആഹ് ചെറിയ കുടുംബാണന്റെ ചേച്ചിയൊന്നുംല്ലല്ലെ ചേച്ചി ചേച്ചിമാരൊന്നുംല്ല ചേച്ചിമാരൊന്നുമല്ലല്ലേ
ചേച്ചിമാരൊന്നുംല്ല മൂത്തരു ചേട്ടനും ഇളയവയാണ്
ആഹ് ആഹ് ആ വല്യമ്മ അങ്ങനെ വലിയച്ഛന അങ്ങനെയൊന്നും
ആഹ് ഞങ്ങള് അച്ഛന്റെ വീട്ടുകാരൊക്കെ ഞങ്ങള് നാലു പേരരു വീട്ടിൽ അങ്ങനെ യാ ഇപ്പോ
ഉം ഉം
ഉം എന്റെ അച്ഛനും ഇ ങ്ങളമാരും ചേച്ചിമാരും ഒക്കെ ഉണ്ട് അവരൊക്കെ എല്ലാവാരും ഓരോന്നും ഓരോത്തർ സെപ്പറേറ്റ പട്ടായിട്ട് വീട് വെച്ച അങ്ങനെയ അവിടൊക്കെ എങ്ങനെയാ വീട് ല്
ഇവിടെ ഉ മക്കള് മാത്രേ മക്കളും പിന്നെ ഉമ്മ ഉണ്ട്
ചേച്ചിയടെ ഉമ്മ്യാണാ ഇത്താടെ ഉമ്മയണോ
അല്ല ഇക്കാടെ ഉമ്മയാണ്
ആണല്ലേ
ഉം പിന്നെ ഒരുനിയനാണ് ചേട്ടനെ അപ്പൊ അവനിപ്പോ പൊറത്താണ്
ആഹ് ഇങ്ങള് വീട്ടിലേക്കൊക്ക പോവും ഇക്കാടെ വീട്ടിലോട്ടൊക്കെ പോവാാറുണ്ടോ
ആഹ് വീട്ടില് വെക്കേഷനെക്കെ പോവലുണ്ട് ഉം
അടുത്താണോ അതോ
ഇവിടുന്നൊരു അഞ് ആറ് ആറ് അഞ്ചാറ് കിലോമീറ്റർ ഇണ്ടാവും ഉം ഉം അങ്ങാടിപ്പുറം കേട്ട്ട്ടുണ്ടോ ഉം ഉം ഉം
ഉം ഇനിയിപ്പോ എന്താ പരിപാടി പിള്ളേരൊക്കെ പഠിക്കാനിരു
പിള്ളേരൊക്കെ പഠിയ്ക്കണ് ഇമ് ഒരു ഒൻപത് മണി പത്ത് മണിടെ ഉള്ളിലായോക്കെആയിട്ട് ഭക്ഷണം കഴിക്കും
ആഹ് ആഹ് നാല് പേരൊക്കെ ആയോണ്ട് ഭയങ്കര ബഹളക്കെ ആയിരിക്കോല്ലോ വീട്ടില്
ഉം അതെ
അടിടാറൊക്കെ ഉണ്ടോ
ഉം ഇപ്പൊ പിന്നെ! ! ! കുട്ടികളൊക്കെ! ! ! കൊറച്ച് വല്യ കുട്ട്യാളായതുകൊണ്ട് ആദ്യത്തെ അത്ര തന്നെ അങ്ങനെ ഉം ഇല്ല
ഉം ഉം ഉം
ഇവിടെ രണ്ട് ഞങ്ങള് രണ്ടു പേരാണെങ്കി ഇവിടെ ഭയങ്കര അടിയാ പിന്നെ ഞാൻ ആലോയ്ച്ചോക്കി നാലു പേരൊക്കെ ആവുമ്പോഴും
പൊണ്ടോ
മോളെങ്ങനെ ലീവിനൊക്കെ വരുവോ
മോള് ഇവിടെ നിന്ന് പഠിക്കാണ്
നിന്നു പടിക്കണോ വീട്ടീ വന്നും പോയി നിക്കാണോ
ആ ഡെയിലി ഇവിടുന്ന് പോവലാണ് ഇവിടെ കൂടുതലൊന്നുല്ല ഒരു മുക്കാ മണിക്കൂർ യാത്ര ചെയ്യാനുള്ളൂ അപ്പൊ ഡെയിലി ഇവിട്ന്നന്നെ വന്ന് പോവലാണ്
ഓ അ ക്ഷെ അതാ നല്ലത് ചെലെ പിള്ളേർക്ക് ചെലെ ഹോസ്റ്റല്ലൊക്കെ പോയിക്കഴിഞ്ഞാലും ഒന്നും അങ്ങനെ
ഉം ഉം അതാണ് പിന്നെ ഇന്റേൺഷിപ്പിന്റെ ഭാഗായിട്ട് രണ്ടാഴ്ച ആ ഒരാഴ്ച രണ്ടാഴ്ചൊക്കെ ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഹോസ്പിറ്റലിൽ അങ്ങനെ ക്ലാസ് ഇണ്ടാവലുണ്ട് അങ്ങനെ ആവുമ്പോ അവിടെ ഒരു ഹോസ്റ്റലിക്കും മ് മ് അ
ആഹ്
എത്തോരെ പഠിച്ചേ
ഞാൻ പ്ലസ് ടു കഴിഞ്ഞ പിന്നെ റേഡിയോളജിക്ക് പോയി
ഉം ഉം വർക്കൊന്നും ചെയ്യ്ണില്ല
അങ്ങനെ ട്രെയിനിങ് കഴിഞ്ഞു ട്രെയിനി ഇനിപ്പം ആ കഴിഞ്ഞ രണ്ടു ദിവസയിട്ട് കഴിഞ്ഞതേ ഉള്ളൂ
ഉം ഉം
ഇനി ആ ട്രയിനിങ് സർട്ടിഫിക്കറ്റും കോളേജിലെ കോഴ്സ് കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റും കി- ഞാൻ എന്തിനെ എവിടെയങ്കിലും ഒന്ന് കൊണ്ട് സി വി കൊടുക്കുമ്പോ നമ്മള് അതെങ്കിലുംഒരു ബേസ് ആയിട്ട് കൊണ്ടോകില്ലേ
ഉം ഉം
പിന്നെ നമുക്കൊരു വാല്യൂ കാണത്തില്ല അതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ നമ്മള് ചുമ്മാ ഒരു സീ വീ കൊണ്ട് പോയി കഴിഞ്ഞാൽ എവിടേം എടുക്കത്തില്ലല്ലോ
അതെ ജോലിയൊക്കെ ആയിട്ട് മതി മേരെ കല്യാണംന്ന് കരുതിയിട്ടാവുംല്ലേ
ആഹ് ആ അങ്ങനെന്നെ
ഉം
ഓ ഒരേ ഒരാള് മാത്- ത്രായിട്ട് വീട്ടിലെ നമ്മള് സമ്പാദിച്ചിട്ട് നമുക്കൊന്നും കിട്ടണില്ലല്ലോ ആ ഞാൻ കരുതി അതുല്ല പ്പ പെൺ പിള്ളാർക്ക് ഇപ്പോഴത്തെ കാര്യംന്ന് പറഞ്ഞു ഇപ്പത്തെ കാര്യന്ന് പറഞ്ഞഴിഞ്ഞാല് ഇപ്പോഴത്തെ ഒരു നടപ്പനുസരിച്ച് ഒരു ജോലി ഇല്ലെങ്കി
ഉം ശരിയാണ് ഉം ഉം എന്റെ മോളും അതെന്നെ പറയല്
ആ അതന്നെ നമ്മളീ- ഒരുപാട് നമ്മൾ ഈ ഫോൺ കൂടി ഒട്ങ്ങല് നമ്മളീ ഫോണു കുടിയൂസ് - ചെയ്യുന്നൊണ്ട് നമുക്കൊക്കെ നല്ലോലെ റിയാലോ
ഉം ഉം ഉ
മോളെടുത്തിന് കല്യാണക്കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ
കല്യാണക്കാര്യങ്ങനെ പറയുമ്പോ അവളിതന്നെ പറയല് അ പഠിപ്പ് കയ്യട്ടെ എന്തെങ്കിലൊക്കെ ഏ ജോലി കയറിട്ട് മതി
ആ അത്തന്നെ നല്ലെ ഇപ്പൊ നമ്മൾ അങ്ങനെ വീട്ടാരായാലും - ഇപ്പൊഞ്ഞങ്ങളെ വീട്ടാരിങ്ങനെ പറയാ ഇപ്പൊ ഞാനും ഇങ്ങനെ പറയണ് കാരണം നമ്മൾ അന്നേരം അന്നേരത്തെ ത്താ വീട്ടാരെക്കെ പറയും പ്രായള്ളോരൊക്കെ ഉണ്ടല്ലൊകുടുംബത്തിൽ അപ്പൊ അവർക്കും കൂടി ഒന്ന് കാണണ്ടായൊ പറയാ അപ്പൊ നമ്മളന്നേർത്തൊര് അവരാ ഇതിന്റെ ആവേശത്തിൽ ഓരോ ഇതിന് ആവേഷത്തില്കയറി ഇങ്ങനെ പിള്ളേരെജീവിതം വെച്ച് കളിക്കുബെഴ് നാളെ അവർ ഒരു പ്രശ്നം വരുമ്പോ എന്തൊണ്ട് ഒരു ജോലി ഇല്ലന് ഒ പിന്നേണൊരു. കൊസ്റ്റൻ വരുന്നത് എന്തുകൊണ്ടൊരു - ജോലി ഉണ്ടെങ്കി നമുക്കൊരു എന്തെങ്കിലും ഒരു പ്രശ്നായിട്ട് നമുക്ക് ഒറ്റ കാലി നിക്കാൻ പറ്റൂ
ഉം അതെ ഉം എന്താ ഏട്ടന് ഉം ഏട്ടന് എന്താ മെരടാ
അല്ലഏട്ടന് മാര്യടൊന്നും അല്ല
ഉം ഉം എന്താ വര്
അത് ഒടനെ അത് ഞങ്ങളോടെ ഒടനെ മാട്രമോണിയിലതിലൊ കൊടുക്കണന്ന് എരുതി ക്യാ. അതെന്നെ കൊച്ചിന്റെ കല്യാണൊനടത്തിട്ടൊക്കെ
ഉഉം
ഇപ്പോഴത്തെ തലമുറയന്ന് വെച്ചാൽ അങ്ങനെ കല്യാണത്തെ കുറിച്ച് അങ്ങനെ അധികാരും ചിന്തിക്കത്തി ഇനിപ്പോ എല്ലാർക്കും എങ്ങനെലും ഒന്ന് ആ ഒരു ഇൻഡിപെൻഡന്റ് ണ്ടാവണം അത്രേ ഉള്ളു അഹ്
ഇണ്ടോ
ആ അച്ഛൻ വർക്കുണ്ട് അച്ഛൻ കോൺട്രാക്ടറാ ഏ ഏല അമ്മാ ഹൗസ് വൈഫാ ഇത്ത എന്തെലും ചെയ്യുന്നുണ്ടോ ജോലി വേറെ ന്തെങ്കിലും
ഇല്ലില്ല ഞാന് വീട്ടില് വീട്ടില് തന്നെ ഞമ്മക്ക് ജോലിയല്ലേരാ നിന്ന് വൈകുന്നേരം വർക്കയിഞ്ഞ്ഞമ്മള് ഞമ്മള വക്കിന് ശമ്പളല്ല ഉം
അതന്നെ
അതെ നമുക്ക് ഫുൾ ടൈം വർക്കന്നെല്ലേ
ഉം ഉം
എന്നിട്ട് പഠിക്കാനൊന്ന് ഇണ്ടൊഎന്ന ഇയ് പഠിച്ചോ ഇഞ് ഞാ പിന്നെ വിളിക്കാം ഉം ഓ കേട്ടാ ഉം